ഹലോ കേൾക്കുന്നുണ്ടോ ആ ആ ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോ കരുതി നിന്നെ വിളിച്ച് ഇൻ ന്ത്യയിലെ കുറച്ച് അടിസ്ഥാന വസ്തു പദ് ഇന്ത്യയെ കുറിച്ചുള്ള കൊറച്ച് അടിസ്ഥാന വസ്തുതകളെ പറ്റിയൊക്കെ സംസ് സാരിക്കാന്ന് കരുതി
ആ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോ ഇന്ത്യയിൽ തന്നെ എത്ര സംസ്....
ഇരുപത്തിയാറാണെന്ന് തോന്നുന്നു
ഇരുപത്താറല്ല ഇരുപത്തിയെട്ടാണ്
ഇരുപത്തിയെട്ടാണല്ലേ
ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുണ്ട് ഏഴ് കേന്ദ്ര ഭ ഭരണ പ്രദേശം എണോണല്ലെ
ആ അതെ അതെ
അതില് ഒരു പതിനഞ്ചവണ്ണമെങ്കിലും പറയാവോ നിങ്ങക്ക് കാണാതറിയാമോ
സംസ്ഥാനങ്ങളോ
ആ സംസ്ഥാനങ്ങള്
ആ കേരളം തമിഴ്നാട് കർ ണ്ണാടക ആന്ധ്രാപ്രദേശ് ആ തെലങ്കാന മഹാരാഷ്- ട്രാ ചണ്ഡീഗഢ ഒഡീഷ മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥൻ ഉത്തർപ്രദേശ് പഞ്ചാബ് ബ് ഹരിയാന ഉത്തരാഖണ്ഡ് ഹിമാചൽപ്രദേശ് ബീഹാർ ജാർ- ഖണ്ട് വെസ്റ്റ് ബംഗാള് ആ തെലങ്കാന പറഞ്ഞു പറഞ്ഞു പറഞ്ഞു ആസാമ് ഞാനീ ഈ പി എസ് സിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പ്രിപ്പറേഷനിൽിരിക്ക- ന്ന്ണ്ട് ഇപ്പൊ എനിക്ക് പറയാൻ കഴിയുന്നുണ്ട്
പോണ്ടല്ലേ ഓക്കെ
ആ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെ പറ്റി ഏറ്റവും വലിയ സംസ് സ്ഥാനം മധ്യപ്രദേശ് അല്ലേ
മധ്യപ്രദേശാണ്
അതെ
ഇന്ത്യയുടെ മരുഭൂമി ഉ ഉള്ള
മധ്യപ്രദേശ് അല്ല കേട്ടോ രാ ജസ്ഥാനാണ്. ഏറ്റവും ചെറിയ സ് സംസ്ഥാനം ഏതാണെന്നറിയാവോ?
റിയ സംസ്ഥാനം കേരളാണോ
അല്ല ഗോവ
ഗോവ ഗോവ സംസ്ഥാനാണോ?
അതെ ഗോവ ഒരു സംസ്ഥാനമാണ്. ഏറ്റവും അല്ല അല്ല ഗോവയൊരു സംസ് സ്ഥാനമാണ് കേന്ദ്രഭരണ പ്രദേശങ്ങള് ഇപ്പൊ എട്ടെണ്ണം ആണ് ഉള്ളത്
ഏതൊക്കെ ആഹ് ഒന്ന് ലക്ഷദ്വീപ് ആന്റമാൻ നിക്കോബാറ്
അതെ പിന്നെ ലഡാക്ക് ജമ്മു കാശ്മീർ ഡൽഹി ദാദ്ര നഗ് ഗ്രഹവേലി
പുതുച്ചേരി
ആ പുതുച്ചേരി ചണ്ഡീഗഡ് ചണ്ഡീഗഡ് ഇപ്പൊ ഒരു ഏ കേന്ദ്രഭരണ പ്രദേശവാണ്
അതായത് തൊട്ട് അയൽ സംസ്ഥാനായ തമിഴ്നാ ടിന്റെ മുഖ്യമന്ത്രി ആരാന്നറിയാവോ ത്
അതെ ഈ നമ്മടെ ജമ്മു കാശ്മീറിന് ഒരു പ്രത്യേകതയൊണ്ട് അവിടെ വേനൽക്കാലത്ത് ഒരു തലസ് സ്ഥാനവും ശീതകാലത്ത് വേറൊരു തലസ്ഥാനവും ആണ്
ആഹ് ആഹ്
വേനൽക്കാലത്ത് ശ്രീനഗറും ശീതകാലത്ത് ജമ്മു ക്യാ ജമ്മൂവാ
ജമ്മു ആണോ അതായതെ കേരളത്തിന്റെ അടുത്ത് കിടക്കുന്ന സംസ് സ്ഥാനങ്ങളേതൊക്കെണറിയോ തൊ ട്ടടുത്ത് അതിന്റെ ബൗണ്ട്റി തമിഴ്നാട്ടിലെ മു മുഖ്യമന്ത്രി ആരാണെന്നറിയാം
ഇപ്പോ പുതിയതായിട്ട് മുഖ്യമന്ത്രിയായത് ഇളയദളപതി വിജയ് ജോസഫ് വിജയ് കർണാടകയിലെ മു മുഖ്യമന്ത്രി എനിക്ക് പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല
എങ്കിൽ ഞാൻ പറയാം അതായത് പുതിയത് ഡി കെ ശിവകുമാർ ആണ്
ആ ആ ആ ഞാൻ കേട്ടിരുന്നു ഞാൻ കേട്ടിരുന്നു ആ ഇവിടൊക്കെ ഒന്നിച്ചായിരുന്നല്ലോ തിരഞ്ഞ
തെരഞ്ഞെടുപ്പ് പ്പ് കർണാടകത്തിൽ ഒരുമിച്ചല്ലായിരുന്നു കർണാടകയില് അതിന് മുമ്പേ നടന്നതാ അപ്പൊ അതിന് മുമ്പേ വേറെ മുഖ്യമന്ത്രിയായിരുന്നു അപ്പം അതിന്റെ രണ്ടര വർഷം കണ്ട് കഴിഞ്ഞപ്പോ അടുത്ത ആളായതാ ഡി കെ ശിവ ഹലോ ഹലോ
ആണല്ലേ ആ ആ ങാ കേന്ദ്രഭരണ പ്ര ങ്ങളിലെ സാക്ഷര രത കൂടുതലല്ലേ
സാക്ഷരത കൂടിയ ജില്ലയോ ആഹ് അല്ല സംസ്ഥാനം ആണോ
ലക്ഷദ്വീപ് അല്ല കേന്ദ്രഭരണ പ്രദേശം സംസ്
ലക്ഷദ്വീപാല്യ ലക്ഷ
സാക്ഷരത ആ അതെ അതെ സാക്ഷരത കുറവുള്ള സംസ്ഥാനം ഏതാന്നറിയാമോ
ആ ഗുജറാത്ത്
അല്ല അത് ബീഹാറാണ് ഉം പിന്നെ ജന സംഖ്യ കൊറവുള്ളത് എവിടാന്നറിയാവോ അത് സിക്കിമിലാ
സിക്കിമിലാല്യോ
ആ അതെ അതെ പിന്നെ ഉം പുതുച്ചേരിയെ പറ്റി കേട്ടിട്ടൊണ്ടോ
ആ പുതുച്ചേരി ഞാൻ പോയിട്ടൊണ്ട് പുതുച്ചേരി എന്ന് പറയുമ്പം തമിഴ് ഫ്രഞ്ച് കോളനീസ് ഒരുപാടുള്ളതാണ് പുതുച്ചേരി
ആ ആഹ് പുതുച്ചേരി പല ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ-
ആ അത് കേരളത്തി അല്ല തമിഴ്നാട്ടില്ലാ കേരളത്തില്-
കേരളത്തിലും ആ ആ കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലായി ഇങ്ങനെ കെടക്കെയാണ് ഉം ഉം ഫ്രഞ്ച് കോളനികളാര്ന്നു പഴയെ അതെ അതെ അതിനത്ത് ഈ പോണ്ടിച്ചേരി കാരക്കാൽ അയിനെപ്പറ്റി കേട്ട്
ആ കാരക്കലും ഒണ്ട് അയിന്റെ ഒര് ഭാഗാണ് കരായ്ക്കല് പൊണ്ടി ച്ചോരി, യാനം, മാഹി ഈ നാലെണ്ണം ആണ്
ഒള്ളത് ഓ ഓ ഓ ഈ മാഹിയാണ് ഇന്ത്യലെ ഏ ഏറ്റോംചെറിയ ജില്ലാ
മാഹിയാണ് ഇന്ത്യയിലെ ഏറ്റോം ചെറിയ ജില്ലയോ
അതെ അതെ അതായത് ആ കേന്ദ്രഭരണ പ്രദേശത്തില് ജില്ലകളൊണ്ട് ആാ ആ ആാ അ പ്പം ആ ജില്ലകളി വെച്ച് നോക്കുമ്പോ ഏറ്റോം ചെറിയ ജില്ലാണ് മാഹി ഏറ്റോ വലുത് ഗുജറാത്തിലെ ക ച്ചെന്ന് പറഞ്ഞാ ജില്ലോയാണ്
കാച്ചെന്ന് പറെന്ന ജില്ലാല്ല്യോ
അതെ അതെ പിന്നെ സ്ത്രീ പുരുഷ അനുബാതം ഏറ്റോം കൂടുതൽ കൂടുതലെള്ളത് ഈ പോണ്ടിച്ചേരിലാണ്
പോണ്ടിച്ചേരിലണല്ലേ ഇന്ത്യേല് എ ത്രാ ഭാഷകളെണ്ടെന്ന് അറിയോ
ഭാഷാ മുപ്പത്തിനാലോളം ഭാഷക
ഔദ്യോഗിക ഭാഷകളായിട്ട് ഉപയോഗിക്കുന്ന ആാ ആാ അപ്പം യെ ഇതായത് പിന്നെ നമ്മളുടെ ഇന്ത്യയിൽ തന്നെയെള്ള ആ പിന്നെ മുഖ്യമന്ത്രിമാരുണ്ടല്ലോ
ആ ആ
ഇരുപതെട്ട് സംസ്ഥാനങ്ങളില്
ഓ ഓ ആഹ് ഈ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാര അതെയൊ എനിക്ക് വലുതായിട്ട് അറിയില്ല ഉം ഞാൻ യോഗി ആദിത്യനാഥിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട് അതാ ഉത്തർപ്രദേശിലാണ്
അറിയൊ
ആ അത് നരേന്ദ്ര മോദി
നരേന്ദ്ര മോദി ഇന്ത്യയുടെ രാഷ് ട്രപ്രതി ആരാന്ന് അറിയൊ
രാഷ്ട്രപതി ഒരു സ് വനിതയാണ് അവരുടെ പേര് ദ്രൗപദി മുർമു
ദ്രൗപതി മുറുമു ഓ അത് പറയുമ്പ തന്നെ ചിലപ്പോ നമ്മളെ ചെലപ്പോ തെ
സാധ്യതയുണ്ട് അതെ അതെ ആഹ് മലയാള ത്തി പറയുമ്പോ നമുക്ക് കുറച്ച്
ആ നാല് ആ ആ ആ അതായത് നമ്മള് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതല്
ആഹ്
തവണ പ്രധാനമന്ത്രി ആയിട്ടുള്ളതാ രാണെന്ന് അറിയാവൊ
അത് നരേന്ദ്ര മോദി തന്നെല്ലേ
അതെ അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നെന്നറിയൊ
അദ്ദേഹം ജവഹർലാൽ നെഹറു
ജവഹർലാൽ നെഹറു അപ്പം
അദ്ദേഹത്തിന്റെ ജന്മദിനമാണല്ലോ നമ്മള് കുട്ടികളുടെ ശിശുദിനമായി ട്ട് ആചരിക്കുന്നത്
ആന്നാന്ന് അപ്പം ഇന്ത്യെയെ കുറിച്ച് പറയുമ്പം നമുക്ക് മഹാത്മാഗാന്ധി ടെ സ്മരിക്കാൻ പറ്റത്തില്ല അദ്ദേഹമാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടി തരാനായി
അതെ അതെ ഇതിന് മുൻപ് നരേന്ദ്രമോദിക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം പ്ര പധാനമന്ത്രിയായിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ ആ റെക്കോർഡ് ആണ് നരേന്ദ്രമോദി ഭേദിച്ചത്
ശ ശരി അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാല്പ്പത്തി ഏഴ്‌ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അതിനന് മുമ്പ് ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യങ്ങളുടെ കൈകളിലായി
ആയിരുന്നു ഉം ഉം അതിനെ പറ്റിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്
സ്വാതന്ത്ര്യൊക്കെ പലരും
ആ പല ത്യാഗങ്ങൾ സഹിച്ചു നേടി തന്നതാണ് അതെ
പിജയ വെടി വെച്ചു കൊന്ന ആള പേരറിയാമോ
ആ നാതുറാം ഗോട്സെ നമ്മല്ലേ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഉം പിന്നെ
ഇന്ത്യയിലെ ആദ്യത്തെ വനിത പ്രധാനമന്ത്രി ആരാണ്
അത് ഇന്ദിരാഗാന്ധി അല്ലേ
ആ ഇന്ദിര ഗാന്ധിയാണ്
ആണല്ലേ ആ ആ ആ
ആ
പിന്നെ ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജി ആരാണെന്ന അറിയാമോ വനിതകളിൽ അതെ അവരൊരു കേരളക്കാരിയാണ്
ുള്ള കാര്യാണല്ലയേ
പിന്നെ അവര് മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമാകുന്ന ആദ്യത്തെ വനിതയും ആദ്യത്തെ മലയാളിയും അവര് തന്നെയാണ്
അവര് തന്നെയാണല്ലേ ഇന്ത്യയിൽ തന്നെ നൽകപ്പെടുന്ന അവാർഡുകളിൽ ഏറ്റവും പ്രധാന പ്പെട്ട അവാർഡ് ഏതാന്ന് അറിയോ
ആ ഭാരതരത്ന അല്ലേ
ആ ഭാരത് രത്ന അവാർഡ് അത് നേടീട്ടുള്ള ആരെങ്കിലും ഒരാളുടെ പേര് അറിയാമോ
ഭാരതരത്ന നേടിയിട്ടുള്ളത് എനിക്ക് പെട്ടെന്ന് ആരെയ അങ്ങോട്ട ഓർമ്മ ഓർമ്മ വരുന്നില്ല ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിനെ പറ്റി കേട്ടിട്ടുണ്ട് നമ്മുടെ ദേശീയ ഗാനം ഒക്കെ അതെ നമ്മുടെ ജനഗണമനയൊക്കെ രചിച്ചത് അദ്ദേഹല്ലേ. ഉം നമ്മുടെ ദേശീയ ഗാനമായിട്ടുള്ള ആഹ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരുവായിട്ട് അദ്ദേഹം സ്വീകരിച്ച രവിന്ദ്രനാഥ
ആ ടാഗോറിനെയാണ്. ആ പിന്ന അത് പല പല പേരുകളും
നമ്മുടെ ദേശീയ ഗീതം ഏതാണെന്ന് അറിയാവോ?
ആ ദേശീയഗീതം വന്ദേ മാതരവാ.
വന്ദേമാതരമാണ്. അതെ.
അത് എഴുതിയതാരന്ന് അറിയാവോ?
ഉം. എനിക്ക് വ്യക്തമായിട്ടറിയില്ല.
കലാമാസ അങ്ങനെയെങ്ങാണ്ടാ.
ആ അതെ അതെ അതെ അതെ. ആ അദ്ദേഹത്തിന്റെ പേര് എനി എനിക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ ഞാൻ മറന്നുപോയി.
ജന ഗണ മന എഴുതിയതാരാന്നറിയാവോ?
അത് രവീന്ദ്രനാഥൻ
അല്ല നമ്മള് രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് അല്ല രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് പറയുമ്പോ അത് നമ്മൾ പറയണം. അതെഴുതി നമുക്ക് ഭാരതരത്ന കിട്ടി. അപ്പം അതേപോലെ ഭാരതരത്ന കിട്ടിയ സ്പോട്സ്താരങ്ങളുണ്ട്. അറിയാവോ?
ആ പി ടി ഉഷക്ക് കിട്ടിയിട്ടുണ്ടോ?
സച്ചിൻ ടെണ്ടുൽക്കറിന്,
ആ അതെനിക്ക് അറിയില്ല. അതിനെപ്പറ്റി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല. പിന്നെ നമ്മുടെ ദേശീയ മൃ ഇതോ ഏതാണെന്ന് അറിയാവോ?
കടുവ.
ആ റോയൽ വെറും കടുവയല്ല റോയൽ ബംഗാൾ കടുവയാ.
ബംഗാൾ കടുവ. അപ്പ ദേശിയ
ഈ റോയൽ ബംഗാൾ കടുവ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് അംഗീകരിച്ച - - ച്ചത്. അതിന് മുമ്പ് നമ്മുടെ ദേശി യ മൃഗം സിംഹംആയിരുന്നു.
എന്തായിരുന്നില്ല. അപ്പൊ ദേശീയ പക്ഷി ഏതാ?
ദേശിയ പക്ഷി മയിലാണ്.
കേരളത്തിന്റെ അല്ല.
അല്ലല്ല കേരളത്തിന്റെത് പൊന്മാനാണ്. പൊൻ ആ പൊന്മാ ല്ല മലമുഴക്കി വേഴാമ്പലാണ്
ആ ആ അപ്പൊ നമ്മുടെ ദേശീയ പതാകയിൽ എത്ര നിറങ്ങളുണ്ടെന്നറിയമോ?
ഏ ദേ
ദേശീയ പതാകയിൽ എത്ര നിറങ്ങളുണ്ടെന്നറിയാമോ?
ഉം
ഹലോ
ഉം മെയിനായിട്ട് മൂന്ന് നിറങ്ങളാണുള്ളത്. മൂന്ന് നിറങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. പക്ഷേ അശോകച്ചഛത്ര ചക്രം ആ നീല നിറത്തിലാണ് കാണപ്പെടുന്നത്.
ആ
നമ്മള് പ്രധാനായിട്ട് പറയുമ്പോ മൂന്ന് നിറങ്ങൾ ത്രിവർണ പ്രഥ ത്രിവർണ പതാക എന്നാണ് നമ്മള് പറയുന്നത് അതെ അതെ ആ പിന്നെ ഏഹ് ഇന്ത്യ പറ്റി നമ്മുടെ ഇന്ത്യ ഒളിമ്പിക്സിലൊക്കെ മെഡലുകളൊക്കെ നേടിയിട്ടുണ്ട് അയിനെപ്പറ്റി ഇക്കക്ക് അറിയാവോ?
നേടിയിട്ടുണ്ട് ബ ഏഹ് എല്ലാ കായിക ഏത് കായിക ഇനത്തിലാണെന്നറിയാമോ?
ആ അത് ഇതിനല്ലേ മറ്റേ വെയറ്റ് ലിഫ്റ്റിങ്ങിനല്ലേ കാരണംമ്മല്ലേ ശരിക്കല്ലേ ആദ്യം
അല്ല സ്വർണ്ണമടല് കിട്ടിയത് റാത്തോടനങ്ങ ആണന്നു തോന്നുന്നു
ആണല്ലേ ഓ ഓ ആണ് ഓ ഓ ഓ
അപ്പൊ പിന്നെ ഇന്ത്യ പിന്നെ വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട് ഫുട്ബോളിൽ ഇന്ത്യ ഇല്ല പക്ഷെ ക്രിക്കറ്റിൽ ഇന്ത്യ വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട് ണ്ട് നമ്മുടെ സഞ്ജു നമ്മുടെ സഞ്ജു സാംസണ് പൊ റീസെന്റായി അത് ടീ ട്വന്റി വേൾഡ് കപ്പ് നേടിയപ്പോ മലയാളികള് ഉണ്ടായിരുന്നു അതില് പ്ലെയർ ഓഫ് ദി മാച്ച് സഞ്ച്ജു സർജൻആയിരുന്നു കിട്ടിയത് തിരുവനന്തപുരം വിഴിഞ്ഞത്തുള്ള ആളാണ് ആഹ നല്ല ഒരു സ്വഭാവത്തിന്ഉടമയാണ് സൗമ്യനാണ് പക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിൽഒരുപാട് മലയാളിസ് ഒരുപാട് മലയാളീസ് വന്നിട്ടുണ്ട് ശ്രീശാന്ത് അത് വന്നിട്ടുണ്ട് ടിമിൽ പണ്ട് ടിനു യോഹൻ എബി കുരുളയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള
ആ ടിനു യോഹനാൻ കൊറച്ച് കാലമേ ഉണ്ടായിരുന്നു
ആഹ് കുറച്ചു കാലം ഉണ്ടായിരുന്നുള്ള
ഓ
അതായത് കേരളത്തിൽ നിന്ന് ക്രിക്കറ്റിലായാലും ബാക്കിയുള്ളതിലെല്ലാം വളരെ കുറച്ച ആളുകളെ പങ്കെടുത്തിട്ടുള്ളൂ അ പി ജി ഉഷ പി ജി ഉഷ അറിയ ഐ എം ബി ഏ ഫുട്ബോള്ഉണ്ടായിരുന്നു അങ്ങനെ പോൾസ് മേഖലയിൽ നിന്നാണ് കൂടുതൽ പേരും കേരളത്തിൽ നിന്ന് പിന്നെ ഇന്ത്യൻ ടീമിലൊക്കെ പോയി അറിയപ്പെടുന്നു പറ
ഓ ഓ ഹോ
നമ്മള് ഈ പിന്നെ ഇന്ത്യന്റെ ഔദ്യോഗിക ഭാഷ ഏതാന്നറിയാമോ
ഹിന്ദി അല്ലേ ഔദ്യോഗിക ഭാഷ
ആ ഇന്ത്യയാണ് പിന്നെ
ഉണ്ട്
ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ സം സാരിക്കുന്നെ എനിക്ക് തോന്നുന്നു ഹിന്ദിയണെന്നാണ്.
ആണല്ലേ ഓ ഓ അതുകൊണ്ടായിരിക്കും അത് ഔദ്യോയിക ഭാ റ്റെ ആയത്
ആഹ് ആഹ് ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള മ്യൂസിയം എവിടെന്ന്റിയോ?